വ ഹലോ
ഹലോ ആഹ് കേക്ക്ണില്ലേ
ആഹ് കേക്ക്ന്ന്ണ്ട്
ആഹ് എന്തെക്കെ
ന്തെക്കെള്ള വിശേഷം നല്ലത് അങ്ങനെ പോവ്ന്ന്
ആഹ് ആഹ് സുഖം സുഖം ഭക്ഷണം കഴിച്ചൊ
ഇല്ല കഴിച്ച്
ആഹ് ആ അ ലേറ്റായിട്ടാണൊ കഴിക്കല്
ആഹ് കൊറച്ച് ലൈറ്റ് ആകല്ണ്ട് വൈകുന്നേരം നേര്ത്തെ കൊറച്ചൊകെ പിന്നെ കൊറച്ചെയ്യട്ടെ ര്ച്ച്
ആഹ് ആഹ് ഇവടെ ലൈറ്റായിട്ടന്നെ കഴിക്കലും കടക്കലൊക്കെ
ഏഹ്
ഉം മഴക്കെണ്ടവ്ടെ ഏയ് അല്ല അല്ല അല്ല പഠിക്ക ഡിഗ്രി കഴിഞ്ഞ്
ആഹ് ഏഹ് കഴിഞ്ഞൊ
ആഹ് ആഹ് ഇഞീ പീജി നോക്കണം കര്തി ക്ക്ണ്ട് അല്ലെങ്കി എന്തേലൊക്കെ കോഴ്സ് ട്ക്കണം തീരുമാൻച്ച്ട്ട്ല്ല ഇല്ലഞ് ഇ വർക്കായിട്ട് നോക്ക കര്തീട്ടാണ് ഇപ്പ തന്നെ നോക്ക്ണില്ല
ആഹ് അതാണ് നല്ലത് കാരണ പോയീനു ഇപ്പ പോവ്ന്നില്ല. ഇപ്പ മോനയപ്പൊ ഞൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്ത
ആ എങ്ങനെ ഡിഗ്രി കഴിഞ്ഞിട്ട് പി ജിട്ത്തിട്ടുണ്ടാവൂല്ലേ
അല്ല ഞാന് മറ്റേ മോണ്ടിസോറി എടുത്തിട്ട്
ആ എക്സാം എഴ്തിയോ
ആഹ് അങ്ങന എഴുതിട്ടകര
ആ ഞ പി ജി നോക്കണംന്ന് കരുതിക്ക്ണ് എന്താ അറിയില്ല
കല്യാണത്തിന് മുമ്പ് അതൊക്കെ കഴിഞ്ഞിട്ട് നോക്കുന്ന നല്ലെ അല്ലെങ്കിൽ ഒക്കെ പകുതിയിലൊക്കെ സ്റ്റെക്കായി പോ ഉം കാ
അത്ര പിന്നെ വലിയ കൊഴപ്പില്ല
ഞങ്ങ ന്റെയക്കെ മാരേജിന്റെ സമയത്തൊക്കെ ജോലിയൊന്നും വേണ്ട പഠിത്തവും വേണ്ട പെട്ടെന്ന് കെട്ടിച്ച വിട ആ ഒരു മൈന്റേനും ചെന്ന ഇപ്പത്തെ ഇപ്പത്തെ പേരൻസിനൊക്കെ ച്ച് വിവരം വെച്ച്ക്ക്ണ് അതുകൊണ്ട് നിങ്ങളൊക്കെ കഴിച്ചിലായി
കെട്ടിച്ചേന് അങ്ങനത്തൊക്കെ ഇവിടെ ൻ്റെ ഇ ഫ്രൻസിന്റൊക്കെ അധികം കഴിഞ്ഞ്ക്ക്ണ് അയിന്റെ ഒരു പ്രഷറിങ്ങ്ണ്ട് എന്നാലും പിന്നെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കയാണ് എപ്പളാ ഫ്ലോ ന്ന് എങ്ങ
എന്നിട്ട് എന്ത് എന്ത് കോഴ്സ്ട്ക്കാനാ പ്ലാൻ ആഹ് എനിക്കൊരു മോനാ
ആഹ് ഞാൻപ്പ ഡിഗ്രിന്റെ കൂടെ ഏവിയേഷ ൻ പഠിച്ചീനി അപ്പൊ അതിന്റെ സംബന്ധമായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നോക്കണംന്ന് കര്ത്ണ്ട് അല്ലെ ങ്കിൽ വേറെ കോഴ്സ് എടുക്കണംന്ന് കരുതീക്ക്ണ്
എ പ്പ എന്ത് ഡിഗ്രിയാ എട്ത്തേ
ക്ഷേ
അയ്ന്റെ കൂടെ ഏവിയേഷനും പഠിക്കാൻ പറ്റും
ആഹ് അതായത് ഇതി ഇപ്പോ ഞങ്ങളെ കോളേജില് പുതിയേ വന്നതാണ് ഇപ്പ പിന്നെ എല്ലാ കോളേജിലും വരുന്നുണ്ട് തോന്നുണ്ട് ഇവിടെണ് ആദ്യം വന്നിക്കണ് പറഞ്ഞിന്ന് അതായത് ഡിഗ്രീന്റെ കൂടെ തന്നെ കോഴ്സ്ണ്ട് രണ്ട് വർഷത്തെ ഡിഗ്രീന്റെ കൂടെ തന്നെ നമ്മള് കോഴ്സും പഠിക്കും അങ്ങനെ ഒരു സംഭവം ആ പലതരം കോഴ്സ്ണ്ട് അതായത് ഹോസ്പിറ്റാലിറ്റി അറിഞ്ഞിട്ടും ഏവിയേസ് ശനി പിന്നെന്താ എ സി സിയ ഒക്കെല്ലേ അങ്ങനത്തൊക്കെ കൊറെയുണ്ട് അപ്പൊ കുട്ടിആള് അധികം അങ്ങനെ കോഴ്സ് ഒപ്പെടുക്കും ഇന്നാ പിന്നെ ഡിഗ്രി കിയുമ്പഴത്തേന് കോഴ്സ് കഴ്യുമല്ലോന്ന നില ക്ക് എല്ലാ അയ് ചൂസെയ്യും ആ ഇണ്ട് അയ്ണ്ട് കോഴ്സ്ന് ആണ് ഫീസ് കൂട്തല് ഡിഗ്രിക്ക് വെല്ല ഫീ ഇല്ല കോഴ്സ്ന് നല്ല ഫീസാണ് അയ് ഒന്നാ അല്ലല്ലെ ഗവൺമെൻ കോളേജ് ലുണ്ടാവുല ഇങ്ങനെ പ്രൈവറ്റ് കോളേജ്ലൊ ഒള് ഇണ്ടാവ
പ്രൈവറ്റ് കോളേജില് ആഹ്
മെന്റിലി ഇല്ല ഇങ്ങനെ എന്തായത് ഒര് കൊടുന്ന് ക്കാ എന്താ ആഡോൺന്ന് എന്തോ പറഞ്ഞിട്ട് അങ്ങനെരു സംഭവാണ് കോഴ്സ് കുട്ടികൾക്ക് ഒപ്പട്ത്ത് പഠിക്ണതെ
ആഹ് എന്ട് ഇയറിലെ വ്യത്യാസക്കെ ഇണ്ട്
ല്ല മറ്റേ നമ്മളിപ്പോ ഡിഗ്രി നോർമല ആയിട്ട് മൂന്ന് വർഷം പഠിക്കുവല്ലോ അപ്പോ അതിന്റെ കൂടെ നമുക്ക് ആയ്ച്ചില് രണ്ടിസം ഈ കോഴ്സ് ണ്ടാവും അതായത് ഒര് ക്ലാ ന്ന് ഉച്ചക്ക് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടു ദിവസം ഈ കോഴ്സ് ഏക്കാരം അങ്ങനെ ഡിഗ്രി കഴിയേണനുസരിച്ച്ല്ലേ ഈ കോഴ്‌സും കയും ഇന്റേൺഷിപ്പ് ആയിട്ടും അങ്ങനയിട്ടും കോഴ്സ് കഴിഞ്ഞ അയിൻ്റൊരു സർട്ടിഫിക്കറ്റും കിട്ടും പിന്നെ ഡിഗ്രിൻ്റെ കിട്ടും അപ്പ പിന്നെ മ്മക്ക് ഡയറക്റ്റ് ആഹ് കോഴ്സിനെപ്പ റ്റി അറിഞ്ഞല്ലോ അപ്പ പിന്നെ എ് ജോബിന് ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടിരിക്ക ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ ഒരു കോഴ്സിന്റെ ആവശ്യല്ല ആഹ് മൂന്ന് വർഷത്തിലെന്നെ കോഴ്സും കിട്ടണോണ്ട് ഇപ്പൊ വന്നിക്കാണ് തോന്നണ്ട് ഇത് അതോണ്ട് പിന്നെ ഞാന് അങ്ങനെ
അത് തന്നെ ആഹ് അന്താലും ഒരു നല്ല കാര്യം കാരണം നമ്മള് പിന്നെ രണ്ട് വർഷം പോവല്ലേ നമ്മളത് ആഹ്
പിന്നെ കോഴ്സിന് അയിനായിട്ട് എത്രയോ മാസോ വർഷോ അങ്ങനെ പോണെലും ഭേദം ഇങ്ങനെടുക്കാ നല്ലത് എല്ലാവരും പറഞ്ഞപ്പോ അങ്ങനെടുക്ക ത്തെ പിന്നെ ഇപ്പൊ എല്ലാ കോളേജിലും വരുണ് ഇണ്ട്ന്ന് കേട്ട്ക്കണ് ഇങ്ങനെ കോഴ്സ്ന്നെ ഒപ്പം അതാകുമ്പോ കുട്ട്യോ ക്ക് ഒന്നുകൂടി സുഖാണല്ലോ ഡിഗ്രി കഴിയുമ്പോത്തിന് കോഴ്സും കഴിയാ പറയുമ്പോ
എഹ് ഞാൻന്നപ്പോ ആദ്യായിട്ട് കേക്കാ ട്ട ഈ സംഭവം
അഹ് അതെല്ലാരും അതന്നെ പറയണ് ഞങ്ങളെ കോളേജില ഫസ്റ്റ് വന്ന് പറഞ്ഞോണ്ടേ എല്ലാരും ആദ്യായിട്ട് കേൾക്കാ പറയ്ണ്ട് ഞാനും അത് ആദ്യായിട്ട് കേട്ടപ്പോ അങ്ങനെ വെറുതെ പോയോ ക്കിതാണ് അവിടുക്ക് അപ്പൊ സംഭവം അത് സുഖായിട്ട് തോന്നി ഒന്നൂടി അവടെ ഞങ്ങളെ കോളേജില്ലോരും അധികം അങ്ങനെ എല്ലാവരും കോഴ്സ് ഇടുത്തക്കാണ് ഡിഗ്രി ക്കായിട്ട് ഒറ്റക്കാരും വര്ണില്ല. അങ്ങൻത്തൊരു ടൈപ്പാ.
ഡിഗ്രി ഇല്ലാതെ ഇന്നത്തെ കാലത്ത് ഒന്നിനും പോവാനും കയ്യൂല. പ്പയ്ന്റെ കൂടെ തന്നെ ഇത് കിട്ടുമ്പോ നല്ല ഉപകാരായിരിക്കും.
ട്ടും ഇട്ക്ക്ണോര്ണ്ടല്ലോ. ജോബ് കിട്ടിയിട്ടും അയ്ന്റെ വാല്യൂ ഒന്നൂടി കൂടാന്.
ഡിഗ്രി ഇപ്പ ഞാന്പ്പ ഡിഗ്രി കപ്ലീറ്റ് ആയി എന്റെ ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ട്ല്ല. ഇപ്പ ഞാ ൻ ജോബിന് അപ്ലൈയ്യുമ്പോ എ ഇല്ല ഇൻ്റെ ലാസ്റ്റത്തൊരു ഇയറില് പോയതാ അപ്പ ഇപ്പ എല്ലാവരും ഡിഗ്രി അത് എഴുതി ടുത്താള എഴുതി എടുത്താള പറഞ്ഞിട്ട ആ അത്രക്ക് ഇമ്പോർട്ടൻസ് ഇപ്പോ പണ്ടൊക്കെനു എസ്
പണ്ടൊന്നും ഡിഗ്രിക്ക് വല്ല്യ വാല്യൂ ഇല്ല ഇപ്പൊ നല്ല വാല്യൂണ്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് ഇണ്ടെ ങ്കിഏത് ജോബിനും നല്ല
ഉംആഹ് അ യത് ഞാന് ബി എ ആര്ന്നു എടുത്തിന് ബി എ അഫ്സല് ഉ
ആ ആ ഞങ്ങളവടെ എക്കണോമിക്സും ഇംഗ്ലീഷുള്ളൂ ബി എ വേറെ ഒന്നും കോഴ്സില്ല വേറൊന്നും ഡിഗ്രി ഇല്ല ആഹ്
ആ ഏഹ്
ഉം ഇപ്പൊ പിന്നെ നാല് വർഷല്ലേ ഡിഗ്രി ആ ഇപ്പ അത് വന്നിട്ട്ന്നെ ആ ആറേഴ് വർഷായിട്ടുള്ള് അത്ര ക്ക് വലുതല്ലേ ഇപ്പൊ കുട്ടികൾ അവടെക്ക് വരണത് ഈ ഒരു കോഴ്സ് ഇണ്ട് പറഞ്ഞൊണ്ടാണ് അല്ലെങ്കി കോളേജ് അധി ധികം ആരും അറിയില്ല അപ്പൊ പിന്നെ അങ്ങനെ കൊറെ ഇപ്പ അങ്ങനെ കോഴ്സ് ഇല്ലോണ്ട് കൊറെ ആൾക്കാര് വര്ണണ്ട് അങ്ങനെ പെട്ടെന്ന് കേറണ് ഇണ്ട് കോളേജ് അധികം ആരും കേട്ടിട്ടൊന്നും ഇണ്ടാവില്ല കാരണം ഇപ്പ വന്നിട്ടള്ളു
കോളേജിന്റെ പേരെന്താ
ആ അൽഷിഫ ഹോസ്പിറ്റലറി
ല്ലേ ആഹ് ആഹ് ആഹ്
ആഹ് അയിന്റെ കീഴിലിള്ള ഒരു കോളേജ് അയിന്റെ കീഴില് ഓൾറെഡി മെഡി ക്കലുണ്ട് ഇത് പിന്നെ ഇപ്പൊ പുതിയത് തൊടങ്ങിയതാ ആർട്സ് ആൻഡ് സയൻസ് പറഞ്ഞിട്ട് പെരിന്തമണ്ണ അറിയോ ആ സൈഡിലാണ്
ഓ ആ ആഹ് അറിയറിയാ എന്ത പറ അവിടെ ഹോസ്പിറ്റലിലൊക്കെ അനെ ഒന്നല്ല പരിചയണ്ട് എം ഇ എസ് ഹോസ്പിറ്റല ഉ
ആഹ ആഹ് ഒക്കെ അടുത്തന്നെ അവിടെ ഇവിടെ ഹോസ്പിറ്റലിന്റെ അവിടെന്നൊക്കെ ഒരു കുറച്ചു കിലോമീറ്ററെ ഉള്ളു കോളേജക്ക്
ആ അനിയത്തി ഇതേ മാതിരി ഡിഗ്രി എടുത്തി ളിങ്ങനെ പറയാ പെരിന്തൽമണ്ണ ഏതൊരു കോളേജിലാണ് നല്ല പി ജി ഉള്ളത് ഓള് മറ്റേ ഹോസ്പിറ്റൽ മറ്റേ ഹോട്ടൽ മാനേജ്മെന്റ് ഓള് ഡിഗ്രി എടുത്തത്
ആണോ ഹോട്ട
ആ അപ്പോൾ അതിൻ്റെ പിജി ഇവിടെ എവിടെ ഇല്ല ആ ഹോട്ടൽ ഓള് ഇവിടെ കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജില് അപ്പം ഈ പി ജി ഈ ഏരിയയിൽ ഒന്നുംല്ല
ആ ഞങ്ങള കോളേജില് പി ജി സൈക്കോളജിക്കും പിന്നെ ന്യൂട്രീഷനും ഉള്ളത് തോന്നുന്നുണ്ട് വേറെ പി ജി ഒന്നും കേട്ടിട്ടില്ല ഇപ്പൊ നിലവിൽ വന്നക്കണ ഇത് രണ്ടു ആണ്
പിന്നെ കോഴ്സ് ഉണ്ട് റ്റൽ അഡ്മിനിസ്ട്രേഷൻന്ന് പറഞ്ഞട്ട് ഹോട്ടൽ മാനേജുമെന്റ് ഒക്കെ പറഞ്ഞ് കോഴ്സ് ഉണ്ട് അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഇതുവരെ കേട്ടിട്ടില്ല ഇനി വരുന്നുണ്ടോ ഇടെ അറിയില്ല അപ്പൊ പിന്നെ പുതിയ വർഷ ആയത കൊണ്ട് കൊറെ വന്നിട്ടുണ്ടാവും
കാരണം പെരുന്തൽ മണ്ണ ഏതോരു കോളേജിന്റെ പേര്ന്ത അവിടെ ഉണ്ട് പക്ഷെ അത്ര ലോങ് ആ ആ
കൊറെ അന്വേഷിക്കണ്ടി വരും ഇവിടെ തന്നെ മൂന്ന് മൂന്ന നാല് കോളേജ് ഉണ്ട് പിന്നെ മണ്ണാർക്കാട് സൈഡിലും അങ്ങനെ കൊറേ ഇണ്ട്
എല്ലാത്തിലും പിന്നെ ഇപ്പോ കോഴ്സ് വരണണ്ട് പറഞ്ഞോണ്ടേ എല്ലാത്തിലും ഉണ്ട് ഉണ്ടാഓയിരിക്കും ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ
ആഹ് കണ്ട് ഞാന് ഞാനാ കോളേജിൽ പഠിച്ചിന്ന സമയത്ത് ആ ആ് ഞാൻ അവിടെച്ചിരുന്ന സമയത്ത് ബി ടി എച്ച എ ഈ ഹോട്ടൽ മാനേജ്മെന്റ്ന്നും ഗേൾസ് ടുക്കൂലായിരുന്നു ഫുൾ അതത് ബോയ്സിന് പറ്റിയ ബോയ്സ് ആണ് പറഞ്ഞിട്ട് അ ആ് ഞാനന്ന് ആഹ് ആഹ് ഞാൻ സാറോട് ചോദിച്ചുഇന്നെ ഞൻ അത് എടുക്കട്ടെ കോയ്സ് ചോച്ചപ്പോ എന്നോട് പറഞ്ഞെ അതൊന്ന് ഗേൾസിന് പ റ്റിയാ കൊയ്സ് ല അന്ന് ന്നോട് സേറു പറഞ്ഞതാ ഇപ്പോഴും ഓർമയുണ്ട് അഹ് പ ഗേൾസിന് പറ്റിയ കോയ്സ് അല്ലോടോ ആ നിങ്ങൾക്ക് കഴൂല പക്ഷെ ഇന്ന് ഇന്ന് ബോയ്സിനെങ്ങാട്ടി കൂടുത ല ആഹ
ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നുംല്ല ഗേൾസ് എടുക്ക ബോയ്സ് എടുക്കും ബോയ്സ് എട്ക്ണ ഗേൾസ് എടുക്കും ആ ഒന്നി ഇല്ലലോ വിടെ ആദ്യം ങ്ങനെ വെച്ചിട്ട സൈക്കോളജി ഫുള്ള് ന്റട്ത് ഞങ്ങളെ കോളേജില് പക്ഷെ പ്പ ബോയ്സ്യ്ക്ണ് സ്സൈക്കോളജിക്ക് അത് ഫുള് ഗേൾ ന്യൂട്രീഷനൽ സൈക്കോളജിയിലൊക്കെ ഇപ്പൊ ഫുള്ള് ബോയ്സ് ആണ് അത് ആരും എടുക്കണില്ല കേട്ടിട്ട് ഇൻട്രസ്റ്റ് ഇല്ലോരൊന്ന് ബാക്ക്ക് നിക്കും ഗേൾസ് ഇല്ലെങ്കിലോ ബോയ്സ് ഇല്ലേങ്കി ലൊക്കെ പ പിന്നെ അങ്ങനെ ഒരു പ്രശ്നല്ല അതുകൊണ്ട് പ്രശ്നല്ല ഉ പിന്നെ ഒന്നാമ്മോ നാല് വർഷാണല്ലോ ഡിഗ്രി അപ്പൊ പിന്നെ അയിന്റെ ഇപ്പം കോഴ്സ് എടുക്കാ ഒന്നുകൂടി നല്ലത് ആ രണ്ടു വർഷം കൊണ്ട് കയിണ പിന്നെ അത് കഴഞ്ഞല്ലോ
ഉം ഉ
ഉം
പിന്നെ വീട്ടില് ആരക്കെള്ളഹ് ങ്ങട്ട്
വീട്ടില് ഇപ്പ മ്മീ അനിയത്തി അനിയന്മാരൊക്കെ ണ്ട് നിങ്ങള് ഹസ്ബൻറിന്റെ വീട്ടിലെകാരം ലേ ഞങ്ങള് നാലാള്
സ്വന്തയിട്ട് വീട് നാലാ ആൾക്കാാരല്ലേ ആ ഞാൻ സ്വന്തയിട്ട് വീട് മാറി തറവാടിന്ന് ഇപ്പ ങ്ങള് മൂന്നാൾക്കാരൊള്ളു ഞാനും കുട്ടിയും ഹസ്ബൻഡും വ
ആഹ് അങ്ങനെ
ങ്ങനെ ഒറ്റക്ക് മാറിയൊണ്ടാണ് പ്പ ഞാൻ സ്റ്റെക്ക ആയി പോയത് ആണ് അപ്പ അങ്ങനെ തില്ല
ആ ചെറിയ കുട്ട്യാണ് ല്ലേ
ആഹ് ഒനെ ഇട്ട് പോന്നല് തറവാടിലായ മ്മൊക്കെ നോക്കേഞ്ഞി ആ ഒ ഒറ്റ ഉള്ളൂ
ആഹ്
മ മറ്റേ ഞാനോനെ തറവാടിലേ ഞാ അല്ലല്ല പ്പൊ ലോങ്ങാണേ
ആഹ് അപ്പൊ നല്ല ബുദ്ധിമുട്ടാവൂലേ
ആഹ്
അടുത്തൊക്കെ ഇപ്പൊ വീടോളൊക്കെ ണ്ടാവോ
ഓവടെ തൊട്ടടുത്ത് വീടളാ
ആഹ്